ഹലോ കേക്കാവോ ആഹ കേക്കാം ആഹ പറഞ്ഞൊ കഴിച്ചാ
ഇല്ല കഴിക്കണം സമയവുന്നേ ഉള്ളൂ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ കൊറച്ച് താമസിച്ചാ കഴിക്കുന്ന കോളേജിൽ പോകുമ്പോ നേരത്തെ കഴിക്കും വീട്ടിൽ നിക്കുമ്പോ എല്ലാം താമസിച്ച കഴിക്കുന്നു
ആഹ കോളേജിൽ പോകുമ്പൾ നമ്മള് നേരത്തെ തിന്നല്ലേ പറ്റും അവിടെ ഒരു സമയം ഇല്ലേ ഒരു മണിക്ക് അന്നരം തന്നെ തിന്നിട്ട്
അവിടെ ഞങ്ങൾക്കിപ്പം ഞങ്ങൾക്കിപ്പം ചോറ് കഴിക്കാൻ വിടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടേ കാലിന്
പന്ത്രണ്ടേ കാലിനോ അത്ര നേരത്തെ എന്തിന് വിടുന്നേ
ആ ഇപ്പൊ അവിടെ സമയം ക്രമീകരിച്ചപ്പം ആ ചോറ് കഴിക്കാനുള്ള സമയം ഉച്ചക്ക് പന്ത്രണ്ടേകാല ആാക്കി നേരത്തെ പന്ത്രണ്ടര ആായിരുന്നു ഇപ്പൊ പന്ത്രണ്ടേ കാലിന് ആക്കി
എന്നിട്ട്എത്ര മണിയ ആവുമ്പോ തിരിച്ചു കയറും
ഒരു മണിക്ക് ഒരു മണി തൊട്ട് അടുത്ത ക്ലാസ്സ്
ഓ അങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മളെ പന്ത്രണ്ട് മണിക്ക് ആുമ്പഴും വിടുംല്ല
പന്ത്രണ്ട് മണിയല്ല ഒരു മണിക്കായിരുന്നു സ്കൂളുകളിലൊക്കെ
ആ പറ
അതുകൊണ്ട്ൊ ഒരു പ്രശ്നംുണ്ട് ഈ പന്ത്രണ്ടേ കാലന് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മുക്ക് കഴിക്കുമ്പോ ഒരു ആശ്വാസം കാരണം രാവിലെ എന്തെങ്കില കഴിച്ചിട്ടാണോ പോുന്നത് അപ്പം വിശപ്പായിരിക്കും പക്ഷെ വൈകിട്ട് വീട്ട വരുമ്പോഴത്തേന് വിശക്കും
അ മറ്റേത് നമ്മൾ ഒരു മണിക്ക് കിയുമ്പോഴ അല്ലേ കഴിക്കും
ആ അന്താ അവിടെ കാക്യാാന്റീൻ ഉണ്ട് നമുക്ക് എപ്പോഴും പോയി ക്യാാന്റീനിൽന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ വല്ലപ്പുഴല് ക്യാാന്റീനി കയറാൻ പറ്റും
വെള്ളഉണ്ടോ അവിടെ
ആഹ എല്ലാം ഉണ്ട് ചോറും കടികളും ബിരിയാണി ബുധനാഴ്ച എല്ലാ ബുധനാഴ്ച ബിരിയാണി ഉണ്ട് രൂപ ഒരു ബിരിയാണിക്ക് അവിടുത്തെ
കെള്ളായിരിക്കും അല്ലേ നലായിയിരിക്കും
കൊഴപ്പമില്ല പക്ഷെ നൂറു രൂപയ്ക്ക് കുഴപ്പമില്ല ഇപ്പ എല്ലാത്തിനും വില കൂടുതലില്ല അപ്പൊ പിന്നെ അത് വെച്ച് നോക്ക ണെങ്കിൽ നൂറ രൂപയ്ക്ക് അത് ഓക്കെയ
ആ അതാ ഇപ്പ എല്ലാത്തിനും വില കൂടുതൽ സാധനങ്ങൾ
അതാ ഗ്യാസോ ഗ്യാസിി നി കിട്ട ഇല്ലാ ത്തത് എല്ലാരും ആ സമയയപ്പോഴത്തേും എത്ര കടകളാന്ന് പൂട്ടിയത് പിന്നെ വഴി നോക്കുമ്പോ എല്ലാ കടകളും ആ അടച്ചി ഇട്ടേക്ക ചില കടയിലൊക്കെ എഴുതിട്ട ണ്ട് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് കട അടച്ചതെന്നും പറഞ്ഞ്
പിന്നെ എന് ചായക്കൊക്കെ പന്ത്രണ്ട് പന്ത്രണ്ടരൊക്കെ ആക്കിന്ന് പറഞ്ഞ പറഞ്ഞു ഞങ്ങിപ്പൊ കട തുടങ്ങിന്ന് പറഞ്ഞില്ലേ അവിടെ ഇപ്പഴും പത്ത് രരുപ തന്നെ ഗ്യാസ് ഇല്ലാത്തോട് കുറെേ നാൾ അടച്ചിട്ടന്നായിരുന്നു അത് കഴിഞ്ഞാ തുറന്നത്
ആ് ഇവിടെൊക്കെ കൊറെ കടകളില് ഇപ്പം ചായക്കും പന്ത്രണ്ട് കടികൾക്കും പന്ത്രണ്ട് ആക്കിയിട്ടുണ്ട് ഞ ഞങ്ങളിപ്പോ വാങ്ങാത്ത വാങ്ങാത്തോണ്ട് അറിയാന് വയ്യ ഇനി കോളേജിൽ പോകുമ്പോൾ അറിയാം കാന്റീനിൽ എങ്ങനെയാണ് വില മാറ്റിയതെന്ന്. പുറത്തുള്ള വില തന്നെയാണോ ന്ന കാന്റീനിൽ വാങ്ങുന്ന
പത്ത് രൂപ തന്നെയന്നോ
ആ പത്ത് രൂപ തന്നൊയിരുന്നു നേരത്തെ കടികൾക്ക് അവിടെ വാങ്ങുന്നത് എല്ലാത്തിനും മുട്ട പപ്സിനായാലും ഇരുപത് തന്നൊയിരുന്നു കാക്യാാന്റീനി
ഉം കാന്റീനിൽ ഇച്ചിരി കുറച്ചൊക്കെ ഇല്ലേ തരേണ്ട സത്യത്തി പുള്ളാരലെയോ അല്ലയോ അവർയിടെ കൈയിൽ
പക്ഷെ ഞങ്ങളടെ കാന്റീനെന്നു വെച്ചാ പുറത്തുനൊള്ള ആൾക്കാര് എടുത്തു നടത്തുന്നത് കൊണ്ട് അവർക്ക് ഒരു ഇത് കോളേജിന് കൊടുക്കണം കൊറച്ച് രൂപ
പോയിഞ്ഞോ അപ്പൊ അവര അതനുസരിച്ച് മേടിക്കും
കൊടുക്കണം പിന്നെ അതിന്റെ കറണ്ടിന്റെ ഒക്കെ അവരായിരിക്കും കൊടുക്കുന്നെ
ആ കറണ്ട് എല്ലാം നമ്മള് തന്നെ എടക്കണ്ട കറണ്ട് നമ്മള് ഇവിടെ എടക്കുന്ന കറണ്ട് മൊത്തം നമ്മളെ തന്നെ കൊടുകണം പിന്നെ നമക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിക്കണം അവര് ജസ്റ്റ് കട മാത്ര തരു
ആഹ് അതാ അപ്പം അത് നടത്തുമ്പം നേർ വേറെ ആൾക്കാര നടത്തികൊണ്ടിരുന്നെ ഇപ്പൊ പുതിയ ആൾക്കർ ആയത അപ്പം അവർക്ക് അതെല്ലാം കൊടുക്കണെങ്കി വില കുറച്ച് കഴിഞ്ഞാൽ പാടാ പിന്നെ ഇത്രയും പുള്ളോരുള്ളോണ്ട് അവർക്ക് കുറച്ച് ലാഭം എന്തായാലും കിട്ടും കാരണം ഒരു പത്ത് പതിനൊന്നു മണി ആ സമയം ആവുമ്പോഴത്തേന് അടുത്ത ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് കുറേ പേര് അവിടെ കാണും
അതിപ്പോ എന്തായാലും നമ്മളായാലും വിശക്കുമ്പോ എന്തെങ്കലും പോയി മേടിക്കത്തില്ലെ നമ്മള് എവിടെ പഠിച്ച എപ്പഴാ
എന്തെങ്കിലും വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ അവിടൊന്നും കാണത്തില്ല സമൂസ എങ്ങനും കിട്ടിയാ കിട്ടി അങ്ങനെയുള്ള അവസ്ഥ വരെ വന്നിട്ടുണ്ട്
നമ്മളിപ്പാണെേ നോക്ക് പത്ത് രൂപയല്ലേ ഉള്ള ആ പത്ത് രൂപ എന്തായാലും ആർടെ കൈയിലാ ഇല്ലാത്തെ അപ്പം എന്തായാലും പത്ത് രൂപയ്ക്ക് വിശനിരിക്കുമ്പോ പത്ത് രൂപ പൊട്ട് എന്നു പറഞ്ഞു നമ്മളെ മേടിക്കത്തില്ലേ
ആഹ് അതാ പിന്നെ അതുപോലെ നാരങ്ങ വെള്ളം ആയാലും പത്ത് രൂപയ്ക്ക് ഒരു ഗ്ലാസ് നറച്ച് നാരങ്ങ
അപ്പം പിന്നെ അതു പോര പത്തു രൂപടെ ഒരു പ ഇരുപതു രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വയറു നിറയും
അതാ അപ്പൊ ഒരു നാരങ്ങ വാങ്ങിത് അപ്പൊ ഞങ്ങളിപ്പം കൂട്ടുകാരെല്ലാവരുടെ ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലുവൊക്കെ വാങ്ങും അപ്പം ഒരു നാരങ്ങവെള്ളം വാങ്ങും പിന്നെ വേറെ അവിടെ ഒരു മിനി ബർഗറൊക്കെ ഉണ്ട് പൊറത്തെ ബർഗറിന്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും നമ്മള് എല്ലാവരുടെ പൈസ ഇട്ടിട്ട് അതും വാങ്ങി നാരങ്ങാവെള്ളം അതുപോലെ സർബത്തിരുപതു കിട്ടും അത് നല്ല ടേസ്റ്റ് പക്ഷേ
ഉം പാൽസർബത്തോ
ആഹ് പാൽ സർബത്ത് പിസ്ത് പിസ്ത ഫ്ലേവറാ
അത് പോരെ പിന്നെ ഇരുപതു രൂപക്ക് ഇ ആഹ് എന്തെങ്കിലും ഉണ്ടല്ലോ തിന്നാൻ
അതാ ഇന്ന് രാവിലെ എന്താ കാപ്പി ഉണ്ടാക്കിയേ
ഇവിടെ അപ്പം ആരുന്നു
ആഹ് ഇവിടാ അപ്പം അപ്പാരുന്നു
ഏയ് അല്ലാതെ പിന്നെ ഇപ്പോ എന്തോണ്ട് അപ്പോ ചമ്മന്തിയാരുന്നു ഞാൻ സാമ്പാർ വെയ്ക്കാന്നു വിച്ചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഓഹ് വേണ്ട ഇനി മെനകെടണ്ട സാമ്പാർ വെച്ചിട്ട് ചിലപ്പോ അധികം വരത്തില്ലേ മീൻ കറി കറി ഉള്ളപ്പോ സാമ്പാർ പിന്നെ പോകത്തില്ല അപ്പത്തിനെ വേണ്ടി മാത്രം വെച്ച് നശിപ്പിക്ക
ഇവിടെ ഇവിടെന്ന് വെച്ചാ എനിക്ക് സാമ്പാർ ഇഷ്ടാ അപ്പം സാമ്പാർ ചോറി കൂടെ എടുക്കാം
ആഹ് ഇവിടെ പിന്നെ ആരും തിന്നത്തില്ല ഇവർക്ക് മീൻ കറി മതി സാമ്പാർ വേണ്ട അപ്പൊ ഞാൻ അ അപ്പത്തിന് കൊടുത്തിട്ട് പിന്നെ ബാക്കി വരുന്ന വെറുതെ എടുത്ത് കളയണ്ടി വരും
ഏഹ് ഇവിടെ ഇന്ന് മീൻകറിയല്ല മീൻ വറുത്തതാ അപ്പൊ ഒഴിക്കാൻ കറി വേണല്ലോ അപ്പൊ അപ്പത്തിനും ആവും ചോറിനും
ആഹ് എന്റെ വീട്ടി എങ്ങനാ നമ്മ സാമ്പാർ വെക്കും മീൻ പൊരിക്കും അപ്പൊ അത് നല്ല ടേസ്റ്റാ അത് രണ്ടും കൂടെ തിന്നോളും ഇവിടെ ഞാനിപ്പം മീൻകറി വെച്ച ച്ചൊണ്ട് പിന്നെ ഞാൻ സാമ്പാറു വെക്കാൻ പോയില്ല എന്തായാലും മീൻകറി വെച്ചേ തിന്നത്തൊള്ളൂ സാമ്പറൊന്നും ഇവിടെ തിന്നത്തില്ല നമ്മടെ വീട്ടിലാണെ പിന്നെം തിന്നും അതുകൊണ്ട് പിന്നെ വെച്ചാലും വേണ്ടില്ല വെറുതെ കളയണ്ടല്ലോ
അതാ
എന്തിനാ വെറുതെ വെച്ച് കളയുന്നെ ചിക്കുന്ന അത്രം സാധനം വെച്ച് മെനക്കെട്ടിട്ട്
അതാ ഇപ്പ തന്നെ ഈ തേങ്ങക്കും എണ്ണക്കും എന്തോ രം വില ഇപ്പൊ കൂടിയത് ഇടയ്ക്ക് സമയത്ത്
ആഹ് തേ നല്ല വിലയുണ്ട് അത്യാവശ്യം തേങ്ങക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട് പ്പൊ അമ്മ വീട്ടീന്ന് രണ്ടൂന്ന് കുറച്ച് തേങ്ങ കൊണ്ട് വന്നൊണ്ട് അതൊണ്ട് ഇങ്ങനെ അട്ജസറ്റ് ചെയ്തു പോകുന്നു അവിടെ കടയിലെടുക്കും കൊറെ ച്ച് അപ്പ അമ്മ വന്നപ്പോ അതീന്ന് രണ്ട മൂന്നെണ്ണം എടുത്തോണ്ട് വന്നു
അതാ ഇപ്പം ഭയങ്കര വിലയയപ്പോഴ് ഈ സ ഈ സ നങ്ങൾക്കൊക്കെ വില പിന്നെ ഗ്യാസ് കൂടുന്ന ഗ്യാസിന് വില കൂടുന്നതിന് മുമ്പേ ഇതിനും വില കൂടിയപ്പോഴത്തേനെ ന് കടകളിലൊക്കെ സാധനങ്ങൾക്ക് വില കൂടാൻ തുടങ്ങി
ഉം പിന്നെ അവരെന്തോ ചെയ്യാനാ ഗ്യാസ് തിന് വിലകൂടി ഗ്യാസി നി ഞങ്ങള് കടയിലെ ഗ്യാസ് എടുത്താ മൂവായിരത്തി സംതിങ്ങാകും ഒരു കുറ്റി അതില് വല്യ കുറ്റില്ലെ അതിന് തന്നെ മൂവായിരം ന്നൊക്കെ പർഞ്ഞ ആകെ പാടേ കട എന്തേ ഇന്ന് കറണ്ട് ബില്ല് അത് ഇത് അകപ്പടെ കുറച്ച് കച്ചവ ടെ ഉള്ളോ ഐനോട് ഗ്യാസിന് മൂവായിരത്തിന്ന് പറഞ്ഞ് എടുത്തുമ്പത്തേ
ആഹ് അതല്ലായിരുന്നോ ഇപ്പം ഈ റീലൊക്കെ കാണുമ്പോ അതിനക ത്തോ ഓരോ ട്രോൾ വീഡിയോസ് ഒക്കെ വരുന്നെ സ്വർണോം ഗ്യാസു കു ഇവടെ വെച്ചിട്ട് കള്ളന്മാര് ഗ്യാസൂറ്റി എടുത്ത് കൊണ്ട് പോന്നായിട്ടൊക്കെ
ആഹ് അതാണ് ഗ്യാസിന് ഭയങ്കരമായിട്ട് വില അവര് വട്ടം പണ്ടില്ല സവാളക്ക് വില കൂടി ഓർമ്മയുണ്ടോ അന്ന് സവാളായി ഭയങ്കര വെലയാ അതേപോലെ തന്നിപ്പ താണ്ടെ ഗ്യാസിന് വിലകൂടി ഓരോവട്ടം എന്തിനെങ്കിലു ഒക്കെ കൂടും
അതാ
അതുകൊണ്ട് ഭയങ്കര കുറേ നാളങ്ങന കട അടച്ചിട്ടിരുന്നായിരുന്നു നമുക്ക് തോന്യ പൊരിപ്പാ പോകുന്നത് അപ്പൊ പിന്നെ എന്തായാലും ഗ്യാസ് വേണം ചായയും പൊരിപ്പുവാ പോന്നെ പിന്നെ മലക്കറി കുറച്ച് എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ആ അതും അധികം പോകത്തിലല്ലോ മലക്കറി ഒന്നും അധിക ആരും എല്ലാരും മേടിക്കത്തില്ലല്ലോ വല്ലപ്പോഴും തോരനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെല്ലേ വെക്കത്തൊള്ള് അതുകൊണ്ട് ചായേം പൊരിപ്പുവാ തോന്നേം പോന്നേ അതുകൊണ്ട് ഗ്യാസ് എന്തായാലും വേണം അങ്ങനെ കൊറച്ച് അടച്ചിട്ടിരിന്ന് പിന്നെ ഗ്യാസൊക്കെ കിട്ടിയിട്ടാ തൊറന്നെ ആ സമയത്ത് എല്ലാ കടെ അടവായിരുന്ന്
അതാ ഇപ്പ തന്നെ സ്വർണത്തിന്റെ വില തന്നെ എ ന്തുവായിരുന്നു കാ സമയത്ത് കല്യാണം നടന്നവരൊക്കെ എന്ത് പാടായിരുന്നു അവർക്കൊക്കെ
ആ അതാണ് ഇനിയിപ്പ കല്യാണം നടത്താ ഇരിക്കുന്നവർടെ അവസ്ഥയോ ഒന്ന് ഇപ്പോഴും ഒന്ന് ഒര് ഒരു ലക്ഷത്തി പൊറത്ത്
അതാ ഒരു ലക്ഷത്തി എത്രാണ് അറുപതിനായിരത്തിലോ എങ്ങാണ്ട് കിടന്നതാ ഒറ്റയടിക്കല്ലേ ഒരു ലക്ഷ ത്തിപ്പൊറത്തു പോയേ
ആ ഞങ്ങൾ അന്ന് എടുത്തപ്പം അമ്പ ത്തി എട്ടോ അത്രയുംങ്ങാണ്ടായിരുന്നു നമ്മൾ അമ്പത്തെട്ടിന് ബുക്ക് ചെയ്തിട്ടിരുന്നോണ്ട് അതിന് കിട്ടി പി ന്നത് കഴിഞ്ഞ് എടുക്കുമ്പോ പത്ത അറുപത് അതിന് മേളി പോകും കുറച്ചുടൊക്കെ അവരുടെ ജി എസ് ടി ഏതാണ്ടൊക്കെ എടുത്തിട്ട് വരുമ്പോ ബുക്ക് ചെയ്തിട്ടോണ്ട് ആ അന്ന് കിട്ടി ഇപ്പൊ എന്തോ കിട്ടും എന്തോ കിട്ടും
അതാ ഇപ്പൊ ഒരു പവന് ഒരു ലക്ഷത്തി പുറത്താ അപ്പം ഒരു അഞ്ച് പവൻ വാങ്ങണം വാങ്ങണങ്കി തന്നെ ഏഴ് ലക്ഷത്തിന്റെ അടുത്ത് വേണം
ആ ഇനിയുള്ള കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട പൈസയങ്ങു കൊടുത്താമതി അതല്ലെ വൃത്തി
അ ഇപ്പൊ അല്ലെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ ഇപ്പൊ കൊറേ പേര് അല്ലാത്ത മാലയും വളേം ഒക്കെ ഇടുന്നത്
ആ റോൾഡ് ഗോൾഡ് ഇട്ടിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്യും അതിപ്പോ ആരും നോക്കത്തി ഒന്നും ഇല്ല കല്യാണം കഴിക്കുന്നവര് അവര് വന്ന് ചോറിന്ന ട്ട് പൊക്കോളും നമ്മളല്ലേ കെടന്ന് പാട്പെടു
അതാ ഇപ്പ ലോണൊക്കെ എടുത്തിട്ടാ തന്നെ അതുവടക്കണം അതുപോലെ ഇപ്പം അഞ്ചു പവൻ സ്വർണം വാ വാങ്ങിയ എന്തേലും കാണാനുണ്ടോ?
ഇല്ല.
ഇടുമ്പോ ഒന്നും കാണത്തില്ല ഇപ്പം മാലയൊക്കെ വാങ്ങിയാ തന്നെ അതെന്തോ ത്തിനുണ്ട് ഇപ്പ പിന്നെ ലൈറ്റ് വെയിറ്റന്നും പറഞ്ഞ് കൊറേ കാണി
സെറ്റൊണ്ട് ആ അത് കാണുമ്പ കൊറച്ചെണ്ട് എന്തുവാ കൂട്ടിയാ എല്ലാം കൂടെ അഞ്ചുപവനല്ലേ ഒള്ള്.
അതാ
കാണുമ്പോ ഇതുണ്ട് പക്ഷെ അങ്ങനെ ചെറുത് ചെറുത് മേടിച്ചാ പെട്ടന്ന് പൊട്ടേ ചെയ്യും അതാണ് കൊഴപ്പം ആ എവിടെങ്കിലു ഒന്ന് ജസ്റ്റ് ന്ന് ഇതാമ്പഴേ പൊട്ടും നമക്കല്ലാതെച്ചിരി നല്ല കട്ടിക്കൊക്കെ ‌വേടിച്ചിട്ടാലല്ലേ അങ്ങനെ കെട
അതാ പിന്നെ അല്ലെങ്കി ജോലി വേണം നമുക്ക് ജോലി ഒണ്ടെങ്കി പിന്നെ സ്ത്രീധനം കൊഴപ്പവില്ല
ഉം ജോലി മേടിച്ചാല് സ്വർണ്ണം മേടിക്കാൻ പറ്റത്തില്ല ഹമ്മളാ പൈസക്ക് വേറെ
അല്ല ജോലി ഒണ്ടെങ്കി പിന്നെ സ്വർണം കൊടുക്കണ്ടാലോ. ആ അങ്ങനെ പറയും ജോലി ഒണ്ടല്ലോ.
ഓ ജോലി ഒണ്ടെ പിന്നെ വെല്ല്യ ഇതിൽ ഡിമാൻഡ് ഒന്നും ഇല്ല അങ്ങനെ പെട്ടെന്നങ്ങ് കെട്ടിക്കോ. അവര് പറയും ഒന്നും വേണ്ട സ്രീധനൊന്നും വേണ്ടാന്ന് പറയും പക്ഷെ ജോലി വേണ്ടേ? ഇപ്പ ജോലി കിട്ടുന്ന അതിനും വല്യ പാടാ.
പഠിച്ച് ജോലി വാങ്ങിയാ രക്ഷപെട്ട്.
ആ ഇനീയിപ്പ എത്ര നാളൊണ്ട് നിങ്ങലയൊക്കെ കെട്ടിക്കുമ്പഴത്തെ കൊറച്ചാളല്ല അയിന് മുമ്പ് ജോലി വേടിക്ക. ച്ചോ എന്നാ കൊഴപ്പില്ല.
ആ അതാ
പിന്നെ ഓ ഇനിയിപ്പ അങ്ങോട്ട് പോകുമ്പോ കൊറെ ജോലിടെയോ?
ആ
ആ കൊറേ പി എസ് സി വിളിക്കുന്നുണ്ട് പ്പഠിപ്പിച്ചടിപ്പിച്ച എല്ലാങ്ങ് ന പഷെ നട പരീക്ഷ നടത്തന്നെ ഒള്ളവര് അതിര്
അതാ അതോരു പ്രശ്നാ അപ്പ എല്ലാരും വന്ന് എല്ലാ പരീക്ഷ എഴുതും.
ആ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നവർ കിട്ടാത്തൊണ്ട് അവര് വീണ്ടും വന്നിതെഴുതും അപ്പവർക്ക് അതിലും കിട്ടും ഇത് മറ്റേതും കിട്ടും. ട്ടും അവരെടുത്തിട്ട് കേറാനും പറ്റത്തില്ല ബാക്കിയൊള്ളവർയിതും പോയി. അവര് പെന്താലും വാന്ന് പഠിച്ചെന്റെ ആക്കിം കൂടെ പഠിച്ചിട്ടു വന്നാരിക്കും ഇതെഴുതുന്ന അപ്പ അവര് വീണ്ടും മേൾല് തന്നെ കടക്കും. ഇപ്പ രണ്ട് ലിസ്റ്റിലും അവരൊണ്ട് അവര് പോയാലല്ലേ നമ്മുക്ക് കേറാൻ പറ്റു.
അതേ പറ്റൂ എങ്കി ശെരി.
ഉം എന്നാ ശെരി വെച്ചോ.